കേക്കാവോ
ആഹ് കേക്കാലോ.
ആഹ പിന്നെ എന്തോണ്ട്
ഇല്ലാ അങ്ങനെയൊക്കെ ആ ഇപ്പ അലക്കും കുളിയോ കഴിഞ്ഞോ അപ്പം രാവില തന്നെ
ഇല്ല ഒന്നും കഴിഞ്ഞില്ല ആ ഇവിടെ ഇര് ക്ക മോളെ ഇപ്പ വിട്ടതേയുള്ളൂ വിട്ടിട്ട് ഇങ്ങോട്ട് കേറി ബസ്സ് നമ്മുടെ വാതില് വരും. അന്നേരം അവിടെ ആ മോളെ വിട്ടിട്ട് ഇങ്ങോട്ട് കേറി ഇവിടോട്ട് ഇരുന്നതാ ഞാൻ. അന്നരരൊന്ന് വിളിക്കാന്ന് കരുതി
ഉം ഉം ആഹ്
പിന്നെ മോള് മോള് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലാ ഇപ്പൊ പഠിക്കുന്നത് ഇച്ചിരി ദൂരൊണ്ട് സ്കൂളില് ഭയങ്കര മടിയാ സ് സ്കൂളി പോവാന് രാവിലെ എണീക്കുമ്പഴേ ഞാൻ പോകുന്നില്ലാന്നും പറഞ്ഞങ്ങ് തൊടങ്ങും ഭയങ്കര കരച്ചില്ലായിരുന്നു ഇന്ന് അപ്പൊ ആ ആഹ് അപ്പൊ എന്റെ ആഹ് കുഞ്ഞമ്മ ഒരു ഏഹ് ഡ്രസ്സ് കഴിഞ്ഞ ആഹ് ഓണത്തിന് ആ തോനുന്നു ആഹ് അ ഒരു ഫ്രോക്ക് പോലെ ഒരു പച്ച ഫ്രോക്ക് വാങ്ങിച്ചു കൊടുത്ത് നല്ല ഭംഗിയാ അത് കാണാൻ അപ്പൊ അങ്ങനെ സ്കുളിൽ ഇട്ട് കൊടുത്ത് വിടത്തില്ല കാര്യംന്ന് വെച്ച് കഴിഞ്ഞാ ആ ഈ ഇറക്കം ഉള്ളതാകുമ്പോം പിള്ളോരൊക്കെ ഓടികക്കെ ചെയ്യുമ്പോ മറിഞ്ഞു വീഴത്തില്ലയോ
ഉം
അപ്പൊ അത് വാങ്ങിച്ച് ഇപ്പൊ അതിന്റെ ഇന്ന് പിന്നെ കരഞ്ഞു വിളിച്ച് പോകുന്നില്ല ഞാൻ പോകുന്നില്ലാന്ന് പറ കര ഞ്ഞപ്പോ ഞാൻ പറഞ്ഞ് ആ ഫ്രോക്ക് ഇട്ട് തരാവന്ന് അങ്ങനാ ആ പിന്നെ ഒന്ന് ചാർജ് ആയി എണീറ്റു അ എടുത് ത്തത് ആ അതിട്ട് കൊടുത്ത് ഒരുക്കി എല്ലാം വിട്ട് അങ്ങോട്ട് വന്നിരുന്നേത് ഭയങ്കര മ ടിയാ പോവാൻ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഒരു കൂട്ടുകാരിക്ക് ഒരു മാലയായിട്ട് ഇവിടിരുന്ന ഒരു മാല എടുത്ത് കൂട്ടുകാരിക്കും കൂടെ കൊണ്ട് കൊടുക്കണമെന്നും പറഞ്ഞ് എടുത്തോണ്ട് പോയേത്
ആഹ് ആഹ് എന്തേങ്കിലും കൊടുക്കാ അങ്ങനെ നമ്മക്ക് പ്രത്യേകിച്ച് ഓരോണ്ട് തുടങ്ങിയല്ലേ
ആഹ് അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടെങ്കി അവ ന്നേ അവ കയ്യിൽ ഇടാനായാലും ആർക്കെലും കൊണ്ട് കൊടുക്കാൻ ഇത് കൊണ്ട് കൊടുക്കണേ ടീച്ചറിന് കൊടുക്കണേ ആ മുട്ടായി ടീച്ചറിന് കൊടുണേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പോകൻ ഇഷ്ട അല്ലെങ്കി ഭയങ്കര മടിയ ഭയര കര ച്ചിലാങ്ങ്
അതാ
അത് കാണുമ്പോൾ വിഷമ നമ്മള് എത്രത്തോളം ഇങ്ങനെ തെള്ളിവിടാമോ അത്രയും അങ്ങോട്ടു ഇതായാലും ലെയുള്ളു പോത്തോളു മോൻ പക്ഷേ യൂണിഫോമ് തുടങ്ങിയില്ല ആ ഇനി തയ്ക്കാൻ തു ണി തന്നെ ഉള്ളു ഞാ ഇത് വരെ തയ്ച്ചില്ല ഞാൻ ഇവിടെ വീട്ടില് തയ് തയ് യ്യല് ചെറുതായിട്ടുണ്ട് നമ്മുടെയൊക്കെ ആ ഡ്രസ്സുകളൊക്കെ തയ്ക്കും പൊറത്തോട്ട് തയ്ച്ചു കൊടു കൊടുത്തിട്ടില്ല ഇങ്ങനെ ചെറിയ തയ്യലുണ്ട്
എനിക്ക് ചെറുതായിട്ട് തയ്യലൊക്കെ അറിയാം പക്ഷെ മെഷീൻ മേടിച്ചിടാ ഉള്ള മെഷീനും കേടായിരിക്കുവ എന്നാ ഒരെണ്ണം വാങ്ങിത്തരാന്ന് മേടിച്ച് തരാൻ പറഞ്ഞോണ്ടിരുന്നിട്ട് ന്നനക്കമില്ല എന്റെ മോനിക്കും മടിയൊക്കെയാ മദർസേ പോവാനും സ്കൂളി പോവാനും മടിയ ക്കെണ്ട് അപ്പം ഞാൻ പറഞ്ഞ് മദ്രസയിലേം സ്കൂളിലെയും കാര്യം വെച്ച് കളിക്കേ വേണ്ട പൊക്കോണം എന്തൊക്കെ പറഞ്ഞാലും വിടൂന്ന് പറഞ്ഞ്
എന്റെ മോൻ ഇന്ന് പോയില്ല ട്യൂഷന് പോയില്ല എന്താന്ന് വെച്ചാല് ആ മുടിയാണെങ്കിൽ വളർത്തി അങ്ങിട്ടിരുന്നേത് വളർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതി കാട് പോലെ വളർത് ത്തീട്ടേക്കുവായിരുന്നു ചുരുണ്ട് ചുരുട്ടി ചുരുട്ടി അത് മുടി ഇങ്ങനെ ആപ്പി വെക്കുമ്പോൾ ചുരുണ്ടിരിക്കും അങ്ങനെ ഇത് എന്നോട് പറഞ്ഞ് ആഹ് എന്തെ മുടി വെട്ടുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ് ആ ശെരി മോൻ പോയി മുടി വെട്ടിട്ട് വാന്ന് പറഞ്ഞ് രണ്ടാ ഴ്ച ആയെ ഉള്ള് മുടി വെട്ടാൻ പോയിട്ട് കമ്പ്ലീറ്റും അത് അതുപോലെ വെച്ചിട്ട് സൈഡ് മാത്രം എടുത്തിട്ട് വന്നു അപ്പൊ ഞാൻ കൊറെ വഴക്ക് പറഞ്ഞു എന്തുവാ ഞാൻ വഴക്ക് പറഞ്ഞപ്പ എന്നോട് പറഞ്ഞ് അത് എന്തുവാ അമ്മ അങ്ങനെ ഇങ്ങനാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞഈ പൈസയും കൊണ്ട് കളഞ്ഞഞ് മുടിയിട്ട് വട്ട ഇല്ലാത്തൊരവസ്ഥ
എന്റെ ചട്ട പരിപാടി പിള്ളേർ രണ്ടു പേര് രണ്ട മുതിർന്ന ഇ രണ്ടുേരും അങ്ങനെയാ മുഴുവ വട്ടാൻ പറഞ്ഞ പൈസ വാങ്ങിക്കുവ ചെവിയുടെ അവിടന്ന് മാത്രമേ ഇിരി എടുത്ത കളി മുടി എന്തു മാത്രം നീണ്ടാ നൽക്കണേന്ന് പറഞ്ഞാ കേക്കയില്ല അവര അവരു ഇഷ്ടം
ഇത് അങ്ങനൊയിരുന്നു എന്നി ഇന്നലെ എന്നിട്ട് എന്നോട് പറഞ്ഞ അമ്മ ഇത് ഞാൻ മുടി വന്ന ഞാൻ പറഞ്ഞു മോന സ്കൂളിലൊക്കെ പോകുമ്പോ ടീച്ചർമാരെ കണ്ട കഴിഞ്ഞ് വഴക്ക് പറയും അതുകൊണ്ട് നന്നായിട്ട് വെട്ടിയിടണന്ന് ഇത് പറ്റ പറ്റണന്ന് പറഞ്ഞ കൽ ഇന്നലെ പോയി വെട്ടി വെട്ടിട്ട് ഇവിടെ വന്നപ്പോ നല്ല വെയിട്ടോ മറ്റേല്ലേ കാടെല്ലാം വെട്ടി തെളിച്ച് നല്ല അന്നേരം നല്ലായപ്പോ ഞാനത് അതിന് ആ അ ഇതും കൊണ്ട് പോക്കഴിഞ്ഞ ആ ഹെയർ സ്റ്റെലും കൂടെ പോ കൊണ്ട് പോക്കകഴിഞ്ഞ അവടെ പിള്ളാര് കളിയാക്കുന്ന് പറഞ്ഞ് ഇവൻ പോയില്ല ഇന്ന് പോയില്ല ഇപ്പൊ ടീച്ചറ് എന്നെ വിളിച്ച് ചോയിച്ച്
ഉം ഇപ്പളെ സ്റ്റൈല് ഇതാണെ മുടി വളർത്തല്
വിളിച്ച് ചോയ്ച്ചിട്ട് പറഞ്ഞ് എന്ത്‌യ്യെന്നു ചോയിച്ചു ഞാൻ പറഞ്ഞ് ടീച്ചറെ ഇന്നത് പോലുള്ള കാര്യങ്ങളാന്ന് പറഞ്ഞ് ത്താനം പറഞ്ഞ് ആ ഇവടെ വ ര്ന്ന പിള്ളേര് എല്ല ആരായാലും അവർ മുടി ഇതുപോലെ വളർത്തി കഴിഞ്ഞാല് താറ് കൊണ്ട് വെട്ടിക്കുന്നതാ പതിവ്
ഉം പിള്ളേര് പിള്ളേര് മീ മീശ വടിച്ചോണ്ട് പോണ്‌ന്നാ പറയ്ണ ടീച്ചറ്മാര് പ്ലസ് ടുല് മുടിയും വെട്ടി ഒതുക്കി എൻ എന്റെ മോള് പ്ലസ് ടു കഴിഞ്ഞപ്പോ ടി ച്ചറ്മാര് എന്തോ മാത്രം മെസ്സേജിട് വായിരുന്നോ മതി നീറ്റായിട്ട് വരണം നീ റ്റായിട്ട് വന്നാപറിം ഏ സ്കൂള്
ആ എന്ത്‌ ചെയ്യാനേ പിള്ളേര് ഇങ്ങനെ തോടങ്ങിയ എന്തോയെയ്യും മുടിയൊക്കെ വൃത്തിയായിട്ട് ഇട്ടാ ലല്ലേ നമ്മടെ മുടിയുടെ ഉള്ള് കൂടുന്നേനനുസരിച്ച് അതിനത്ത് ന്ന് ഉള്ള് കട്ടി കൊറയും നമ്മുടെ ഉള്ളിങ്ങനെ കൂട്ടി പ്ല ഇനി പ്ലസ് വണ്ണിനോട്ട് അപേക്ഷ അപ എല്ലാം കൊട്ത്തിട്ടുണ്ട് സെക്കൻഡ് അലോട്ട്മെന്റിന് എവിടെങ്കിലും കിട്ടുവേന്ന് കര്തിരിക്കുവാ
ആ അപ്പോ ഫസ്റ്റില് കിട്ടില്ലേ
ഫസ്റ്റിനില്ലായിര്ന്നു മാർക്കൊക്കെ കൊറച്ച് കൊറവായിര്ന്ന്
ആ ആഹ് ആബള് തോന്നാ ആമ്പളര് പഠിച്ചാ പഠിക്കും പിള്ളേര്
ഉ ഇ പഠിക്കുന്ന പഠിക്കുന്ന ബുദ്ധിയുള്ള കഴിവുള്ള കൊച്ച കൊച്ചാ പക്ഷെ അവ ന് ഒഴപ്പ് കൊറേ ഒഴപ്പി ഏ അങ്ങനെ എ എ പ്ലസൊക്കെ എങ്കിലും അത്യാവശ്യം മാ ഇതുണ്ട് കൊഴ പ്പ ഇല്ല അപ്പൊ കിട്ടോന്ന് പ്ര തീക്ഷിക്കുന്നു അവന് പഠിച്ച സ്കൂളിൽ തന്നെ കിട്ടിയ അത്രേ നല്ലതല്ലേ പിന്നെള്ളത് വേറെ ഏത് സ്കൂളി കിട്ടി അത്ച്ചിരി ദൂരാ രണ്ട് വണ്ടി കേറി പോണം അപ്പൊ അവിടെ നമ്മള് അഡ്മിഷനെട്ത്ത് ത്ത് കഴിഞ്ഞാല് ഭയങ്കര പാടാ പോയിട്ട് വരുന്നത് വരെ ഈ കൊച്ച്ങ്ങൾ രാത്രി എ ട്ട് മണിയൊക്കെ ആവും അവിടുന്ന് ക്ലാസൊക്കെ കഴിഞ്ഞ് ചെലപ്പോ ട്യൂഷനൊക്കെണ്ടെങ്കി താമസിക്കത്തില്ല്യോ അങ്ങനെ അവിടെ അഡ്മിഷൻ എടുക്കണോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നതാ അന്നേരം ഞാൻ പറഞ്ഞ് ഇപ്പ നമ് ക്ക് ഇവിടെ എവിടേലും പോയി ഇത് നോക്കാ മോനേന്ന് പറഞ്ഞ് അത് വി എച്ച് എസ്സി ആയിരുന്നു
ആ വി എച്ച് സി ആ അതാവുമ്പോ എളുപ്പം ജോലി സാധ്യത എളുപ്പണ്ടല്ലോ
ആ അന്നേരം അതിന് അഡ്മിഷനെട്ക്കുന്ന കാര്യ അവൻ പറഞ്ഞത് അതാ അവർ നമുക്ക് പ്ലസ് ടുണ്ടെങ്കി നോക്കാ മോനേന്ന്
അല്ല വി എച്ച് സിയിലും പ്ലസ് ടു ഉണ്ടല്ലോ
ആ വി എച്ച് എസി പ്ലസ് ടുവാ പക്ഷെ അയിന്റെ കൂടെ നമ
അതിലും പ്ലസ് ടു ആയിട്ട് ഉണ്ടല്ലോന്ന്റ്ഞ്ഞതാ ബി എച്ച് സിയിലും പ്ലസ് ടു ആയിട്ട്ല്ലേ വരു അത്രേ ആ അതിനത്തൊര് ഒന്നോ രണ്ടോ വിഷയങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാ
മാറുന്നേ ഒള്ളു പിന്നെ വർക്ക്കള് വർക്ക്കള് പഠിപ്പിക്കുന്നുണ്ട് അതിനതിന ത്ത് ഇലക്ട്രോണിക്സ് അങ്ങനെയൊക്കെള്ള പക്ഷെ ഞാൻ വിടാഞ്ഞേന്ന് വെച്ച്ഴിഞ്ഞാ ദൂരവാ ഇത് നല്ല ദൂരമുണ്ട് ഇവിടുന്ന് രണ്ട് വണ്ടി കേ റി വേണം രാവിലെ അലഞ്ഞ് തിരിഞ്ഞ് പോയിട്ട് വരുമ്പോ ഒരു പരുവവാവും.
പക്ഷെ അതിലാണ് എളുപ്പം ജോലി കിട്ടും
ആ ജോലി സാധ്യതയുള്ള കോഴ്സാ അങ്ങനത്തെ ഇതയാണ്ട ഞാന ഇത് പറഞ്ഞു പോകണ്ട നമ്മുക്കിവിടെ പ്ലസ് ടു ഇവിടെ അടുത്ത് കിട്ടുമോന്ന് നോക്കട്ടെ മോനേന്ന് പറഞ്ഞ അങ്ങനെ എനിക്ക്ന്ന കത്തിരിപ്പുണ്ട്
ഉം
പിന്നെ വേറെ എന്തോണ്ട് വിശേഷം. അവിടെ കൃഷികളൊക്കെ ഉണ്ടോ അവിടെ.
കൃഷി ആ പച്ചമുളകും ആ വഴുതനങ്ങ, തക്കാളി, പിന്നെ ചെറിയ ബഡ് ബഡ് ഒക്കെ വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സെ
ആ ബഡി ചെയ്യു ആരാ
ബഡ് ചെയ്യുന്നല്ല ബഡന്ന് തൈ മേടിച്ച് വെച്ചിട്ട് അ അതിനം പരിപാലിക്കുന്നുണ്ട്.
അത് വല്ല കാ പിടിച്ചിട്ടുണ്ടോ.
ആ ഡ്രാകം പൂട്ട് ആ ആ ക പിടിച്ചു പിന്നെ ആ അവിയന്ന് പറഞ്ഞ അതിന്റെകത്ത് പിന്നെ പ്ലാവ്, മാവ്
ആ റെംമ്പൂട്ടാൻ ഉണ്ടോ റംബൂട്ടാനണ്ടോ
റബൂട്ട രണ്ടെണ്ണം ഉണ്ട്. പക്ഷെ എക്കണം അത് കായിച്ചില്ല.
നിക്കുവാന്നോ അതോ വലിയ ഇതാ മരം പോലായോ.
ചെറുതായി ഒരുവിധം ആ അത്യാവശ്യം ഉം പൊങ്ങിയിട്ടുണ്ട്. ഒത്തിരി വെലുതായിട്ടില്ല.
ആഹ് ഇവിടെ എന്റെ മോക്ക് ഭയങ്കര ഇഷ്ടമാ റമ്പൂട്ടാന്. അപ്പൊ നമ്മുടെ വീടിന്റെ ഓ പോസിറ്റ് ഒരു വീട്ണ്ട്. ആ വീട്ടിലെ റംബൂട്ട ഇഷ്ട പോലണ്ട്, ഒരു വണ്ടി സ്കൂളിൽ പോനായിട്ട് വണ്ടി കറന്ന് ചെന്നിക്കുമ്പം അവിടുത്തെ ഞടെ കൊച്ചച്ചനാ
ആ ആ ആ പറിച്ച് കൊടുക്കുവായിരിക്കും.
ച്ച് പറിച്ച് കൊടുക്കും അങ്ങനെ ആ റംബു ട്ട കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വന്ന് മൊത്തം തിന്ന് നീ കൊച്ച
അനല്ല ഇഷ്ട ആരിക്കും പിള്ളേർക്ക് അച്ചാറ്ട്ടാ നല്ല റമ്പൂട്ടാന്.
ആന്നില്ലയോ അതെങ്ങനെ അതിന്റെ അരി കളയുവോ.
ഒന്നും കളയണ്ട നമ്മള് സാധാരണ അച്ചാറിന് വെളുത്തുള്ളിയും ഇതൊക്കെ കടുകൊക്കെ പൊട്ടിച്ചിട്ടിന് ഈ സാധനം തോലും കളഞ്ഞിട്ട് അതിനത്തിട്ട് ഒന്ന് വേ ഒത്തിരി വേവൊന്നും വേണ്ട. അങ്ങോട്ട് ഇങ്ങോ ശകലം നുള്ള് വെള്ള ഊറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്കി മറിച്ചിട്ട് വെച്ചാൽ മതി നല്ല ടേസ്റ്റാ. അച്ചാറിന്, സാധാ അച്ചാറിട അച്ചാറ് സ്ഥാനത്ത് ഈ റബ്ബുട്ട ഇടന്ന് മാത്രേ ഉള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ചില്ല.
ആ ഞാന് ഇതുവരെ ആ ആദ്യമായിട്ട് കേക്കുവാ ഇങ്ങനെ റംപൂട്ടാൻ അച്ചാറി ടും നോ ചെയ് ചെയ്തുനോക്ക, അപ്പ അതിന്റെ കുരു തിന്നോ
ഒരു നമ്മളെ അല്ലാത്ത സമയത്ത് നമ്മുടെ കലനെക്കാട്ട എള് പ്പത്തിന് കുരു പോകും വിട്ട് വായിത്തേക്കിയുമ്പം.
ആഹ അങ്ങനെ പോ ഇതനേരം വേവ് അങ്ങല്ലയോ
ചെറിയ ഇതായിട്ട് ചൂട് നമ്മൾ ഇതാക്കും ചെറിയ വേവ പറ്റും.
അന്നേരം നമ്മളീ പച്ചക്ക് തിന്നുന്ന പോലല ഇരിക്കത്തില്ല.
കുരു വെക്കന്ന് വടിഞ്ഞ് പൊക്കോളും നമ്മള് എന്താ മറ്റേ കുരൂ നമ്മൾ ചപ്പി ഇടു ണ്ടെ ഇതായിട്ട് ഇത് അല്ലാതെ അല്ലാതെ തന്നെ വിട്ട് വരും.
ഓ ഓ ആഹ അത് കൊള്ളാ അതെ അപ്പൊ ഞാനിത് ഇപ്പ ഇപ്പൊ കേട്ടത എങ്ങനെയക്ക് വാങ്ങിചു ഞാൻന്നെ അച്ചാറിടാം അപ്പം ആ ഇങ്ങനട്ടോ നോക്കാല്ലേ പിൻ
ആടം റമ്പൂട്ടെ നമുക്ക് ഒരിക്കലും ഇങ്ങനെ കുരുടി ചേർന്ന് കിട്ടൂലല്ലോ അല്ല കൊറെ പോകല്ലോ ചപ്പി തിന്നുമ്പ
ആ എനിക്ക് അതിന്റെ അറിയത്തില്ല ഞാൻ റെമ്പൂട്ടന്ന് പറയുമ്പോ അതിന്റെ നാട ടനെതാ മറ്റേന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ കഴിച്ചിട്ടുണ്ട്
ദശ ഉള്ള സാധന മറ്റ നാടൻ ന്ന് പറഞ്ഞ ഒട്ടിയിരിക്കണതാ അതിന്റെ വെള്ളം വെള്ള വെള്ളയെ
ഓ ശരിക്കും ഗുണം ഉള്ളത് അതായിരിക്കും ല്ലയോ ഒട്ടിയിരിക്കുന്ന ഉ ഇന്നലെ ഞാന് ഇവിടെ പോയപ്പോം പുറത്തൊക്കെ പോയ സമയത്ത് റെബോട്ടാൻ കാണ്ട് പക്ഷെ അതിന്റെ എല്ലാം തോടല്ലാം ഒരുമാതിരി കറുത്ത് വാരിയൊക്കെ ഇരിക്കുന്നു അപ്പൊ എനിക്കത് മ തോന്നിയത് കൊള്ളത്തിപ്പ സീസൺല്ലല്ലോ ആ അന്നെ എനിക്ക് തോന്നിയത് കൊള തില്ല ആ എന്നാ ശരി എന്ന
ആയിക്കോട്ടെന്ന
ഉ